ക്കൊ
വലൈക്കുംസ്ലാം
എതൊക്കെ വർത്താനം
ഒക്കെ നല്ലേ
ചോറേച്ചോ
ഏഹ് ഇല്ല ചോറന്നീല്ല വൈകുന്നേരം ഇപ്പൊ ചായ അടിച്ചതാ
ഏഹ് കുട്ടികളൊക്കെ സ്കൂളിടന്നില്ലേ
ഓ സ്കൂളിട്ടൊന്ന് ഒക്കെ ഹോം വർക്ക് ചെയ്യല്ല
ആഹ് നാളെ സ്കൂളിലല്ലേ
ഇല്ലല്ല നാളെയും മറ്റന്നാളും ഇപ്പഞ്ഞി ശനി ഞായറും അല്ലേ
ഉം മഴല്ലാടെ
നല്ല മഴേ മഴ ഉണ്ടാവുമ്പോ ഇഞ്ഞ്ന്ന് സ്കൂളിലെങ്കി നോക്ക ക്കും വാണ്ടിയര്ല്ല മഴത്തേക്കാരം ഫുള്ള് കളി
ഈ ദലദോശം പനിയൊക്കെ പിടിച്ചാലെ
പനി ആന്നപ്പഒന്ന് മാറിയിട്ടേള്ളു പനി
ആഹ്
ഉം എല്ലോടത്തും പനി ഉണ്ടല്ലോ ഇപ്പൊ വയറൽ പനി ആഹ്
എന്തൊക്കെയന്നെ
പിന്നെ എന്താക്ക നല്ലന്നെ എന്താ അവിടത്തേക്ക വിശേഷം
സുഖതന്നെ
ഭക്ഷണം കഴിച്ചോ
ആഹ് ഭക്ഷണം ഞങ്ങള് മഗ്‌രിബ്ക്ക് കഴിക്കും
ഏഹ് നേരത്തെ അയക്കൂലേ ഞങ്ങളെ മഗ്‌രിപിനെ അഎന്താ ബ്രെഡും കടായിം തിന്നി
ആഹ്
ഉം പിന്നെ ഇപ്പ മക്കൾക്ക് വാണ്ടറിണ്ട്
ആഹ്
ഉം അപ്പ എന്നാ വേം വായിച്ചെതിയോളിഅർന് ഞാൻങ്ങനെ
ഉം ഞങ്ങള് ഇവിടെ നേർത്ത കഴിക്കും
ആഹ് ആഹ്‌ മഗ്‌രിബിനന്നെ ഞങ്ങളും കഴിക്കും എന്താ ചെന്നിട്ടാ പിന്നെ വായിക്കലും ഇതാക്കലും ഒക്കെ അ മറ്റ എന്താ അതിന്റെട എണീറ്റ് പോകാനാവല്ലോ വിയാരിച്ചാട്ടെ ഉം ഉം ഇന്ന്നെ തറവാട്ട ഇല്ലനി അവിടുന്ന് പിന്നെ ഒരു കഴിഞ്ഞല്ലാം കഴിഞ് വൈകുന്നേരം കേയറി വന്നപ്പോത്തെ കുറേ നേരമായി അപ്പൊ പിന്നെ വ ചായ നേരത്താ കുടിച്ച
ആഹ പിന്നന്താ
പിന്നെന്തൊക്കെ അങ്ങനെ പോണ എന്താ അവിടത്തക്ക മക്കളൊക്കെ വന്നോ ആഹ ആഹ
ഒരാളോളല്ലെ വരാനേ
ആഹ ആഹ ശെരി ഒരാള് പുറത്ത് പഠിക്കല നിന്ന് പഠിക്കലാ
ഏഹ ഒരാള് പ്രസമാണ് ഇനി തുടങ്ങിട്ടള്ളല്ലോ
ആഹ് ആഹ്‌ ആഹ് ഊക്ക് ആ അവിണള്ളല്ലോ അല്ലേ അ ശരി
ആഹ സന്തിയാണ്
ഏഹ
ആഹ
ആറാംതിയോ
ആറാന്തിയ തുടങ്ങിയെ
അഡ്മിഷൻ ഏതാ കിട്ടിയത് അതെല്ലാ ഏതെട്ത്തത് സയൻസാ ആ ശരി സയൻസാട്ത്തെ ആഹ ആഹ ആഹ ഏതാ സയൻസോ ഏതാ ബയോളജിയോ സയൻസ് ആഹ ബയോളജില്ലേ ആഹ് ശരി ഉ ആഹ് ആഹ് ആഹ
പിന്നെന്താ?
അങ്ങനെന്നുല്ല പിന്നെന്താ?
വന്റെന്നോ
ഇല്ലല്ല വന്നില്ല വരാൻ ആയിക്ക്ണ്
ആഹ
ഉം പോയിണ് വരാ അപ്പ മഴല്ലേ മഴ ആവുമ്പോ അങ്ങനെ കൊറചേരം നിക്കും അഹ് ചോർന്നിട്ട ട്ട് പോരാരിച്ചും ഉം ഉം നല്ല തണുപ്പും
ആ തണുപ്പും കുട്ട്യാൾക്ക് പാനിയൊക്കെ വരാൻ മഴ ഇണ്ട് ഇപ്പൊ
ആഹ അതന്നെ പിന്നെന്താ ഒഴിവായിട്ട് ഏട്ടേം പോവുണ്ടോ നാളെ മറ്റന്നാളോ?
ഉം നാളെ ഞങ്ങള് വെർതെ പെരിന്തമണ്ണേക്ക് പോണം വിജാരിച്ചിക്ക്ണ്
ആഹ ശരി അവിടെ ആരാ എന്താ അ ശരി ആഹ ആഹ ആഹ ഷോപ്പിങ്ങിന്ല്ലേ ആഹ ആഹ ആഹ വണ്ടിണ്ടേക്കുലേ സ്വന്തം
ആഹ വണ്ടിണ്ടേ
ആഹ് പിന്നെ സുഖാണല്ലോ?
വണ്ടീന്നെ ഓല് വരുമ്പോ വാങ്ങിണ്
ആഹ ശരി ആഹ ആഹ ആഹ അങ്ങനെ ആയാ സുഖാണേ
ആഹ ഇത് എങ്ങട്ടേം പോകുമ്പോ വണ്ടില്ലെങ്കിലേ
ആഹ അതന്നെ പിന്നെ നമ്മൾക്ക് തന്നെ എന്തെങ്കും ഒന്ന് പൊറത്ത് എറങ്ങട്ടെ വിച്ചാര്ച്ചാൽ ഒരാളോട് ചോദിക്കണേലേറെ നല്ലത് അവനാ തന്നന്നുണ്ടെങ്കില് ഉം
പിന്നെ ഞാനിപ്പോ ഡ്രൈവിങ്ങിന്റെ ലൈസൻസ്
ഏഹ കിട്ടിയോ? രണ്ടുണ്ടോ ആ ശെരി ഫോർ വീലുണ്ടോ ടു വീലുണ്ടോ
ഫോർ വീൽ ഒള്ളൂ ടു വീൽ ഇല്ല
ഹ ആ ശെരി ആ ആ ആ ഇല്ല ഇഞ്ഞോര് പോയാലും ഞമ്മക്ക് എന്തേ ആവശ്യണ്ടെങ്കി പോവാനും ഇപ്പം സുഖാണല്ലോ വണ്ടി വിളിച്ച് ഇങ്ങനെ പോണ്ടല്ലോ ആഹ ശരിയാ ഉം
പിന്നെന്താ മം
പിന്നെ എന്താണ് ഞമ്മ
ആഹ്
അങ്ങനെ അങ്ങനെ പോകണ്ട് ഉം
ഉം ഇനി ഇങ്ങൾ എങ്ങട്ടേം പോവ്ണ്ടോ നാളെ
ഇല്ലേ നാളെ പോവില്ല എന്താ അറിയില്ല ഇഞ് ഓളെ ഇപ്പ വന്നാല അറിയുള്ളു മക്കള് പറഞ്ഞീനി കഴിഞ്ഞ ആഴ്ച അപ്പൊ ഒന്നാമത്തെ ആഹ് മയല്ലേ ഇതിറ്റങ്ങളീം ഒന്നും കൊണ്ടേ പൊറത്ത് അങ്ങട്ട് പോവാൻ വയ്യ
ആഹ്
ഉം എവടെ പോയാലും ഇനിപ്പോ എന്താ അറീല്ല
ഏഹ്
ഉം ന്നെ ചെറിയ മോക്ക് എൽ എസ് എസ് കിട്ടിയപ്പം പറഞ്ഞീനി നമ്മുക്ക് ഏട്ടെലും പോവട്ടോന്ന് പിന്നെ അഹ് പോയിട്ടില്ല ആഹ് ആഹ്
ആഹ്
അപ്പോൾ ഇന്ന് വൈന്നേരം ഇവ്ടെ വന്നപ്പോ പറണ്ടേനി ഇപ്പച്ചി പറഞ്ഞില്ലേനിയാ അമ്മക്ക് പോണ്ടേന്ന് അപ്പൊ ഒന്ന് പറഞ്ഞി ട്ടില്ല അഹ് അറിയാനും വയ്യ ഒന്നാമത് ഈ മഴയായിട്ടെ
ഉം
എങ്ങട്ടാ പോവാന്ന്ള്ള ഒര്തില്ല അപ്പൊ എന്താ ആവ്ണ് അറീല. അല്ലെങ്കിൽ എന്തേലും ചെ വാങ്ങി കൊടുക്കാർഞ്ഞ്.
ആഹ്.
ഉം.
വാങ്ങി കൊടുത്താലോള്ക്ക് പിന്നേം പഠിച്ചാനൊര് ഇത്ണ്ടാവുവേ
ആഹ് അതാണ് എന്തെലും കൊട്ക്കണേ അതാവുമ്പോ ഒരു എന്തേലും ഇത് കൊടുത്തെങ്കിലല്ലേ പിന്നെത്തേക്കോൽക്ക് കിട്ടിന്നുള്ള ആഹ് ഒര് തും ന്നാ പിന്നെ അധികൊര് ഇൻട്രസ്റ്റേക്കാരം പഠിക്കാന് ആഹ് ആഹ് പറിണ്ട് എന്തേലും വാങ്ങണന്ന് മറ്റെത് പറഞ്ഞീനോള് കൊറേ മുന്നെ ഇപ്പളൊന്നുയല്ല ഓള് മറ്റേ ഇത് ഇല്ലെ ചക്രഷുവില്ലെ.
ആഹ്
ഉം അത് ഓക്ക് ബൈങ്കര താല്പര്യ ഏതേലും വീട്ടിലൊക്കെ കണ്ടാ ഓളപ്പം ഇട്ടോക്കും.
ആഹ് ഇന്റെ ചെറിയോൾക്ക് ഏഴ് എ പ്ലസായപ്പൊ ഓക്ക് ബൈങ്കര. ഒന്നും വാങ്ങിതന്ന്ട്ട്ല്ലാന്നൊക്കെ പിന്നെ അങ്ങൾ സ്വർ സ്വർണ മോതിരം വാങ്ങിക്കൊട്ത്ത്.
ആഹ് ശെരി ഉം അപ്പൊങ്ങനെ. ത് വാങ്ങി കൊടുക്കണം പിന്നെ ഒന്നാമത് എന്താന്നറിയൊ മുറ്റം കട്ട്യൊന്നല്ല അങ്ങനെക്കെണ്ടങ്കിലല്ലേ. ഓട്ടുമ്പൊര് ഇത്ണ്ടാവുള്ളൂ പിന്നെ അത്ത് കൂടെ തന്ന സ്ക്രാച്ച് വരോയാര്ച്ചാണ്ട്.
ആഹ് ആഹ്.
ആഹ് ഒര് പ്രശ്നുണ്ട് അപ്പങ്ങനെ എന്താ വാങ്ങാന്ന്ങ്ങനെ പറഞ്ഞീനിയത്. ഓ താല്പര്യം മക്കക്ക് ഏതാതഷ്ട്ടച്ചെങ്കി അഹ് വാങ്ങി കൊട്.
ഉം കയ്യാണെ വാങ്ങി കൊട്ക്കാ.
ആഹ് അതന്നെ. അപ്പൊ പറഞ്ഞീനീ എന്തൊ ഓഡർ നോക്കണം ന്നൊക്കെ പറഞ്ഞീനി ഓഡറെയ്യാന്.
ആഹ് ആഹ് ആത്തെ ഫ്ലിപ്കാട്ടിലും മീഷോയിലൊക്കെ ഇണ്ടാവുവേ
ഉം അയ്ന് അയ്ലൊന്നും ഇൽ ഇള്ളതൊന്നു ലോക്കലാ തോന്ന്ണ്ട് ഇന്നലെ ഞങ്ങൾ കൊറേ നോക്കീനി.
ആഹ് അയ്ല് റൈറ്റ് കൊറവാണെങ്കിലും.
ആല്ല ആഹ് ലോക്കലാണ് അപ്പൊ പറയാ അത് ഇതിലൊന്നും ഓട്ടാൻ പറ്റൂലാന്ന് മുറ്റ അമ്മളെ റോ ട്ടിലൂടെ അങ്ങനൊന്നും പറ്റൂലന്ന് പറയണ്ട് പിന്നെ വേണെ അകൊക്കെ വെര വീണാലേ പിന്നെ കാട് കടേല് പോയി ചോയിച് സ്പോട്സ്കടേല് പോയിനു അപ്പ നാലായിരത്തി ഓല് പർഞ്ഞാർന്നു
ഉം നല്ല റൈറ്റ് ഇണ്ടാവും.
ആ റൈറ്റൊണ്ട് അപ്പൊഞീ ന്താ കാട്ടണന്നറീയില്ലാ എന്തേലും ഒന്ന് വാങ്ങി കൊടുക്കാ മതി ഉം. ഇതിലു ആയിരത്തിമെലൊക്കൊണ്ട് പക്ഷേ അതാ അയിന്റെ ഓട്ടിങ്ങാണ്ടൊണ്ട്.
ആ
ഉം പിന്നെ വല്യ അലമ്പുണ്ടാവൂല. മറ്റോലവ്ടെ വായിക്കണ്ട്.
ആ
ഇവൾത് ഓൾതൊക്കെ വേം കയ്ച്ചതാ ഞാന് ഓളെ ഒ. ഒപ്പത്തിനൊപ്പം ഇരിക്കണല്ലോ മറ്റോൽത് പിന്നെ ഇഞോല് സ്വയം നോക്കിയാലും
ആം
ഉം രണ്ടാം ക്ലാസ്ക് എത്തീറ്റല്ലേയുള്ളു ഇംഗ്ലീഷ് മീഡിയം ആവും ചെയ്യാം.
ഏ ഇംഗ്ലീഷ് മീഡിയാ
ആ ആ
ഏഹ്.
ഓളെ കൂടെ ഒന്ന് ഇരുന്നുകൊടുക്കണം എന്താഅറിയോ എന്റെ കു വലുതൊമ്പയിലാ
ആ ഒമ്പയില് ആ
ഉം ഉം പ്പം ഏഴാന്തി എക്സാം തൊടങ്ങയല്ലേ
ഉം
ഉം ഓല് വായിക്കണ്ട് മറ്റൊൾക്കു ഒണ്ട് തിങ്കളാഴ്ച യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്റഞ്ഞു നാല് ചെറുതിന്
ആ ആ
പിന്നെന്തൊക്കെ
പിന്നെന്താ ഒക്കെ നല്ലതന്നെ പിന്നെ എക്സാമും ഒക്കെ ആയൊണ്ട് വെയ്റ്റ്
ഏ
മിണ്ടരുത് മിണ്ടരുത്
ഉം അടുത്താണോ സ്കൂള് കിട്ടിയത് നിങ്ങളെ വീടിന്റെ അടുത്തന്നെയാണോ അതോ ബസ്സ് കേറി പോണോ
ആ യെടുത്തുന്നുവെച്ചാല് കൊറച്ച് പോവാനൊണ്ട്
ആ അപ്പോ ബസ്സിന് സ്കൂൾ ബസ്സൊണ്ടോ അതോ
സ്കൂൾ ബസ്സൊണ്ട് ഓള് സ്കൂൾ ബസ്സിന് പോവൂലാ എന്നിങ്ങനെ നിക്കാ
ആയ്ശെരി അപ്പൊ ലൈൻബസ്സോ അതോ സാധാ ഓട്ട്
ലൈൻബസ്സിന് പോണ്ടിവരും ഇവിടന്ന് ലൈൻ ബസ്സിനാണെങ്കി കൊറച്ച് നടക്കാണ്ടി പറഞ്ഞാ കേക്കൂലാ കുട്ടികള് ഏക്ക് ഇങ്ങനെ പറയണ് തലേണ്ട് കേറണം
ആ ഇവിടന്നെ ഹൈസ്കൂളന്നെ പറഞ്ഞിട്ട് കാര്യല്ലാ കൊറച്ച് ദൂരേയാണ് പക്ഷെ അങ്ങോട്ടേക്ക് വണ്ടി കോ ഇങ്ങോട്ടുനടന്നു വരും
ഉം
അയാള് ഇങ്ങോട്ടും ആക്കി തരാനിട്ട് ഓല് കേക്കൂല ഓൽക്ക് നടക്കണം ഒന്നായിട്ട് നനഞ്ഞ് ചീഞ്ഞുവരും ആ ആണ് ശെനി പാ കാലം അല്ലപ്പേ അതാ പേടി
ആഹ് താണേ ഇപ്പത്ത മന്ഷന്മാരെ വിശോസിച്ചൻ പറ്റുല്ല ഏഹ്
ഓളെപ്പ വണ്ടിയൽപ്പിച്ചേന് ശേഷം ഒരാറാളും അങ്ങട്ട് വണ്ടിക്കും പോഉം ഇങ്ങട്ട് ഓൽ നടന്നും പോരും കൊടിങ്‌ കൊണ്ടോയീല്ല ന്നട്ട് നനഞ് വരുണ്ട് എന്താ ഓലെ ഒരിഷ്ടം അറിയോ
ഓൽക്കാ അഒക്കെല്ലേ രസം
ആഹ് ഓൽക്കാതൊക്കെ രസം ഉൻപന്നതല്ല അങ്ങട്ട് നേരത്തിന് എത്തുവല്ലോ ഇങ്ങോട്ട് ഇപ്പനി ആകും പോലെവന്നാലും
കൊഴപ്പല്ലല്ലോ
ഉം കൊഴപ്പല്ലല്ലോ സ്കൂക്കോഉമ്പ ഏടേ നോക്കിന്നാലൊക്കെ
ഏഹ്
ഉം അപ്പ ന്നട്ട് പിന്നെ ഞാ വിചാരിച്ചു നടന്നൊണേ നടന്നോട്ടേ വിചാരിച്ചു
ഉം എന്റെ ചെറ്യോളും പത്ത് പകുതി വരെ ബസ്സ് പിന്നെ സ്ലെയിം ബസ്സിനാണ്ടായി
ആഹ് അത്ങ്ങനെ ഫ ഫ്രണ്ട്സളെ കൂടെള്ളോരും ഒക്കെങ്ങനെ പോണഹ് കാണുമ്പോൽ ക്കൊരിഷ്ടാണെ ഉം പിന്നെ എന്തായാലും ഒരു വാ തൃപ്യ ഇരുവേർപ്യ ക്കെ ഓല്ക് കിട്ടിയൾക്ക അയ്ലേറെ ഇഷ്‌റ്റു ആയി നടന്ന് പോരുമ്പോ എന്തേ വാങ്ങി തിന്നാനേ മുട്ടായ്‌വാങ്ങി ന്നാനേ ഉം വണ്ടിക്കാവ്മ്പോ അതൊന്നും നടക്കൂലല്ലോ സ് കൂടുമ്പോത്തിന് വണ്ടി എടത്തും മയ്ല് കേറാ പോര ആഹ് ന്നേ ആതാണ് എവിടിം കേറാനും എർ അ
ഏഹ്
നേരെ കേറാനാണല്ലോൽക്കിഷ്ടം
ആഹ്
ഉം ങ്ങാച്ചുള അപ്പം തിന്നും കുടിച്ചും അങ്ങനെ പോരാ ഇനിയിപ്പ അതന്നെ ഇഞ്ഞി ഇപ്പ ഞാ ശെ ഇഞ്ഞിപ്പ നാളെ മറ്റന്നാളോ ഒയ് വില്ല ഓക്ക് ട്യൂഷൻണ്ട്
ആഹ്
ഉം വീട്ടില് ഓള് ഉണ്ടാവില്ല മറ്റേ ചെറുത് രണ്ടേ ഉണ്ടാവോളൂ
ആഹ് ആഹ്
ഉം ട്യൂഷൻല് ലയ്ൻ ബസിനാണേ അതപ്പൊക്കെ ഇഷ്ടാണ് വണ്ടി ഇല്ല ഉം അഹ് അല്ലെ അഹ് ആഹ് ഇന്നട്ട് ലയ്ൻബസിന് പോരും അങ്ങട്ട്ക്ക് പിന്നെ വടെ ഒരയൽവാസിണ്ട് ഓ എന്നും രാവിലെ ആഹ് എട്ടരക്കാ പോവാ ഓട്ടോ ആണെ അപ്പം പോഉമ്പോ ഓന അയ് ഓള ഷ സെൻട്രന്റെ മുന്നി കൂടെ പോവാ പോഉമ്പോ എന്നും അവൻ കൊണ്ടോവും ശനി, ഞായറും കൊണ്ടോവും അങ്ങട്ട് ആഹ്
എനിപ്പാത്ത്ന്ന്
ആഹ് അങ്ങ് അതോണ്ട് അങ്ങട് ട്ട് സുഖാണേ ഇങ്ങട്ട്ക്ക് പിന്നെ ലേയ്ൻ ബസിന് വേറേം കുട്ടിള് ഉണ്ടാവുഅല്ലോ അപ്പോ ഓരേ കൂടെ ങ്ങട്ട് പോരും ഏഹ് പിന്നെ കാക്കൻ്റെ മോളുണ്ട് ഓള് പി എസ് സിക്ക് പോവാണ് അപ്പോ പോരുമ്പോ ഓളെ കൂടെ ജരമോൾ ചെൽപ്പോം കൂടുതലും ഓള കിട്ടും അവിടുന്ന് എറങ്ങുമ്പൊളേ
ആഹ്
ഉം അപ്പ ഇങ്ങട്ട് പോരുമ്പ ആരേലൊക്ക ആയിട്ടുണ്ടാവും ഞൊത് വണ്ടിം കിട്ടീലാന്നാണെങ്കി ളി പിന്നോട് ഓള് ഒള് വിളിച്ചു ഓള പ്പാനെ വിളിച്ചു
ആഹ്
ഉം ന്നായികോട്ടേട്ടോ
ആയിക്കോട്ടെ
ന്നാ ശരി ഉം
ഓക്കെ ഓക്കെ